ആ
ഹമ്
എന്താ വർത്താനം. പുതിരാളെ പോലെ ആവട്ടെ.
ചായൊക്കെ ണ്ടാക്ക്യോ
ചായ പൊതുവേ ഞാൻ കുടിക്കാറില്ല. പിന്നെ ആരെലും ഉണ്ടാക്കി തന്നെ കുടി. ക്കുംന്നൊക്കെ പറഞ്ഞമരി.
ഞാനും ഞാനും എടക്ക കുടിക്കൊള്ളു.
ആഹ് ആഹ്.
ആഹ്.
ഇപ്പ അങ്ങോട്ടൊരു ജസ്റ്റ് ഒരു മഴ വന്ന് അതുപോലെ അങ്ങ് പോയിക്കി.
അതെന്ത അങ്ങനൊരു മഴ.
ഉംഹ് അതന്നെന തുണി ഇടുക്കാൻ ഓടിയത് മാത്രം മിച്ചായി പറിയ. ഇളങ്ങാതെ ശരീരൊക്കെ ഒന്ന് ഇളക്കി ഓടിയപ്പോ. പ്പത്തേക്കും മഴ മായേന്റെ പാട്ടിനു പോയി പറ്റിച്ചേന്നറ്ഞ്ഞ്ങ്ങാണ്ട്.
ഉം അത് ടെസ്റ്റ് ചെയ്തര്ക്കും എല്ലാർ എല്ലാര് ഒന്ന്. എല്ലാരൊന്ന് എഴുന്നേക്കട്ടെ വിചാരിച്ച്.
ആഹ് ആഹ്. ന്നൊരു ചെറിയ മൂടല് അത്ര ള്ളു ചാറിക്കൊണ്ടിരിക്ക്ണ്ട്.
ഉംഹ് ഇനിപ്പ രാത്രി അല്പ്പം ഉണ്ടാവേരിക്കും മഴ.
മ്മ ആഹ്. .
ചായക്ക്ന്തേലും കടിയൊക്കെ ഉണ്ടാക്കുവോ?
അങ്ങനെയൊന്നുല്ല. അച്ഛന് അങ്ങനെ വരുമ്പോ എന്തേങ്കിലും ബേക്കറി കൊണ്ട്രും അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പിന്നെ ഉണ്ടാക്കണേണൊന്നും വല്ല്യ താല്പര്യന്നുല്ല.
പൊറത്തുന്ന് വാങ്ങിക്കല.
ആഹ് അതാണ് പിന്നെ ഇഷ്ടം.
ഉംഹ് എന്താ ഫേവറേറ്റ് ഫുഡ് ഏതാ?
ഞാന് മന്തിന്റെ ആളാണേ.
ഞാനും മന്തി.
മന്തി വിട്ടൊരു കഥല്ലാ പറിഞ്ഞാരി.
മന്തിയ ഏത് മന്തിയാ ഇഷ്ടം.
ചിക്കന്റെ
ഉം
മന്തി എല്ലാം കഴിക്കൊക്കെ ചെയ്യും
അൽഫാം ഷവായ മന്തി അങ്ങനെല്ലേ
അല്ല അൽഫാമാണ് അയില് ഇഷ്ടം ഷവായ വല്യ ഇത് ഇല്ല ഇന്നാലും കഴിക്കും മന്തിയല്ലേ വേണ്ടാന്ന് പറയില്ല ആഹ് ആ മായോണിസ് ഒക്കെ മുക്കി തിന്ന് കഴിഞ്ഞ പിന്നെ എന്തായാലും ഒക്കെ ഉം മന്തിയല്ല ഞാൻ ഇണ്ടാക്കാറ് ഞാൻ പറയണില്ല പറഞ്ഞ ഇയ് പട് ഇരുന്ന് ചിരിക്കും
അയ്യോ ഞാൻ അത്രക്ക്‌ വല്യ കുക്കോന്നല്ല എന്റെ അമ്മ ഇണ്ടാക്കും
ആഹ്
നമ്മള് ഒരറ്റത്തവണേ മന്തി ണ്ടാക്കിട്ടൊള്ളു. പിന്നെ ണ്ടാക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല.
ഉം
കൊഴപ്പണ്ടായിട്ടൊന്നല്ല പിന്നെ അയ്നൊരു അവസരം കിട്ടിയിട്ടില്ല.
ആഹ് പിന്നെ വീട്ടിലുണ്ടാക്ക്ണ അത്ര ടേസ്റ്റ് ണ്ടാവൂല്ല. പൊർത് ന്ന് കഴ്ക്കുന്നല്ലേ ഫുഡ് ഓർഡർ ചെയ്യാർൽണ്ടോ?
ഉം അത് വടെ എടക്ക് നടക്ക്ണ പരിപാടിയാ.
ഉംഹ്.
സാലറി ഒക്കെ കിട്ടുമ്പോ അന്ന് ചെൽപ്പോ പൊറ്ത്ത്ന്നായിരിക്കും ഓർഡറയ്യാ.
ആഹോ
അതെല്ലാർക്കും ഇഷ്ടള്ളതായതോണ്ട് പിന്നാരും വേണ്ടാന്നും പറീല്ലാ.
ഉം അതെ അതെ
വേറെ അവിടെ ചായുടി ഒക്കെ കഴിഞ്ഞോ?
ഇവടെ ഞാനിപ്പ ചോറ് തിന്ന് കഴിഞ്ഞിട്ടൊള്ളു. ചായുടിയൊക്കെ അച്ഛൻ വന്നിട്ടാവും. അച്ഛനൊരു ഏഴ്‌ മണി ഒക്കെ ആകുമ്പോ വെരും അപ്പഴായിരിക്കും ചായ കുടി.
ആഹ് അഹ് ശരി
ഉം
എങ്ങനെ കട്ടൻചായാണോ അതോ പാൽച്ചായോ അവിടക്ക് ഇഷ്ടം?
ഇവടെ അധികും കട്ടൻ ചായ ഇണ്ടാക്ക. പിന്നെ പാല് വാങ്ങിക്കുമ്പോ അപ്പ ണ്ടാക്കും. ഞാൻ പിന്നെ ചായന്റെ ആലല്ല കോഫീന്റെ ആളാ.
ആഹ് അല്ലേലും ചായേനെംകാട്ടിലും നല്ലത് കാപ്പിയാണ്ല്ലേ.
ഉം
ചായക്ക് ആ കളർ മാത്രൊള്ളൂ പറയണ മാരി.
ആം ചെലത് നല്ല രസായിരിക്കും ചായപ്പൊടി.
ആഹ്
ഉം
ദൃശ്യം കണ്ടോ ദൃശ്യം ത്രീ?
ഉം കണ്ടു. എങ്ങനെണ്ടായിന്നു?
ഞാൻ കണ്ടില്ല
അയ്യോ സോറി ന്നാ ചോദ്യം ഞാൻ തിരിച്ചെടുത്തു കഥ ഞാൻ പറഞ്ഞു തരാം ന്നാ.
വേണ്ട പക്ഷേ ഇപ്പം എല്ലും ഇങ്ങനെ റീൽസിൽ ഇങ്ങനെ വരുന്നോണ്ടെ കഥയൊക്കെ ഏകദേശം നമുക്ക് എങ് എങ്ങനെ കത്തും ഇപ്പം എല്ലും അങ്ങനാ. ഏതേലും മൂവി കാണാ ഇരിക്കുമ്പളേര്ക്കും അയിത്തെ സീൻസ് ഒക്കെ റീൽസിൽ വരും. അപന്നെ മൂഡോവും.
ക്ഷെ യിന്റെ പുതിയത് അതൊക്കെ ഇപ്പോ ഒരുപാട് റീൽസിലൊക്കെ വന്നിട്ട്
ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ഒറങ്ങാൻ കിടന്നപ്പോം ആഹ് ഞാൻ ഒറങ്ങാൻ കിടന്നപ്പോ അതിരടിയും ദൃശ്യം ത്രീയും ഡൗൺലോഡ് ആക്കാൻ വെച്ച് കടന്നതാ. പക്ഷെ അത് രാവിലെണീറ്റപ്പം ഡൗൺലോഡ് ആയില്ല.
അത് പോലെ ഇരിക്കിണ്ട് ലേ.
ഉം കൊർച്ചായി പക്ഷെ എന്തോ
ടെലഗ്രാം അയിന് ഡൗൺലോഡ് നിർത്തി എന്നൊക്കെ പറയണ്ടല്ലോ?
റെഡിയായി.
ഏഹ് റെഡിയായോ അതുകൊണ്ട് പിന്നെ ക്രോമില് പോയിട്ടാണ് അടിക്കല്.
ആഹ് എപ്പൊ റെഡി ആയി.
ആഹ് ആഹ് എന്തൊരു പ്രശ്നം ഇവിടെ നടക്കണുണ്ടായിരുന്നു.
അതില്ലേ നീറ്റ് നീറ്റ് എക്സാമിന്റെ. കൊസ്റ്റ്യൻ പേപ്പറൊക്കെ അതിലാണല്ലോ ലീക്ക് ആവണത്. അപ്പ അതിനെ അതിന്റതായിട്ട് ബാ ഇന്ത്യയിൽ മൊത്തമായിട്ട് ബാൻ ചെയ്തതായിരുന്നു. ടെലഗ്രാമ് അപ്പൊ നീറ്റ് എക്സാം ഈ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞപ്പോ അത് ടെലഗ്രാമും പിന്നെയും വന്ന് റെഡി ആക്കി.
ആഹ് ശരി.
ഉം.
പിന്നെ. ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് വേറെന്തേങ്കിലും ജോബ് ഒക്കെ ചെയ്തിട്ടുണ്ടോ?
ഓൺലൈനിലോ? ഉം ഞാൻ രണ്ടു മൂന്നെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് അത്. ഫേയ്ക്കാണെന്ന് പറയാൻ കഴിയില്ല.
ആഹ്. അതാണ് ഇടക്ക് ഇങ്ങനെ ഓരോന്ന് വരും പക്ഷെ. മീൻസ് പൈസ കൊടുത്തിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ വരുമ്പോ നമ്മുക്ക് ഒരു. ഇതാവും ചട് സ്കാമ് ആകുവോ പൈസ പോവോന്നുള്ള ഇതായിരിക്കും.
ആയ് ശരി.
ഉം.
ഈയ് ചെയ്തിട്ടുണ്ടോ ഓൺലൈൻ വർക്ക്?
ആഹ് ഞാനും മുന്നേ ഒന്ന് എങ്ങാനം ചെയ്തിണ്ട്. പിന്നെ ഇങ്ങനെ ഒന്നിങ്ങനെ തുടങ്ങി തുടങ്ങി കുറച്ച് വരുമ്പോഴായിരിക്കും പിന്നെ. പൈസ കൊടുക്കണം ഇതാക്കണം എന്നൊക്കെ പറയും അപ്പൊ അപ്പൊ പിന്നെ അത് നിർത്തും വേണ്ട വെക്കും.
ആഹ് ശരി.
ഉം പിന്നെ പൈസൊക്കെ വെച്ച് കളിക്കുമ്പോ സൂക്ഷിക്കണം.
അത് ശരിയന്നെയാണോ ഇപ്പ എത്ര എണ്ണ ന്യൂസിലൊക്കെ കേൾക്കണത്.
ഉം.
ഓരോ വിദ്യാർത്ഥികളൊക്കെ പോയി ചാടണ കുഴികള്. ചേച്ചി ഇനി എപ്പളാ വരിയാ ആറ് മണി ഒക്കെയാവുമോ?
ഉം ചേച്ചി ആറ് അര ഏഴ് മണി ആഹ് ഒരു റേഞ്ചാ. പിന്നെ ഫ്രണ്ട്സുകളുടെ കൂടെ പുറത്തു പോകു ഉണ്ടെങ്കില് ലേറ്റ് ആകും.
ആഹ് ആഹ്.
ഉം.
ആനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ വീടിന്റെ അടുത്തൊന്നും.
ഇല്ല. വിടെ അടുത്ത് നമ്മൾ ഈ അടുത്ത് ഇങ്ങോട്ട് വീട് മാറിയതാ. അപ്പം ഇവിടെ അങ്ങനെ അയൽവാസിള് ഇണ്ട്. പക്ഷെ ഇന്റെ പ്രായത്തി വട്ടല്ല അങ്ങനത്തെ അല്ല കുറച്ചുകൂടെ വലിയ ആൾക്കാരാ.
വെള്ളം അട്ക്ക് നോരാ ഇവിടെ ഓരോരുത്തർക്ക് കുളിക്കാന് അങ്ങട്ട് മുട്ടി നിക്കാണ്. വള്ളിയ മേൽ കഴക്ണ് കട്ണ്ടിട്ടിപ്പോ ചെറുതിനെ അമ്മ കുളിക്കട്ടെ കുളിക്കട്ടെ അറിഞ്ഞങ്ങട്. എടക്കാണ് ഒക്കാണെങ്കിൽകഫക്കെട്ടുണ്.
ആഹ എന്ത്പറ്റി മഴ കോണ്ടോ?
ഉം തണുപ്പായി കഴിഞ്ഞ തുടങ്ങു.
ആ അതെ ശരിയ കുട്ടികക്ക് വേഗം വരും.
ആഹ
ഉം
തണുപ്പ് അയ പിന്നെ ഞങ്ങൾക്ക് എനും ഹോസ്പിറ്റലിൽ പോയി അവിടെള്ളവരെ അതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാരിം.. പരിചയക്ക്ണ്.
നേഴ്സുമാരൊക്കെ അവള് വന്ന് കഴിഞ്ഞാൽ തന്നെ അപ്പ വിളിക്കും. എല്ലാരും അറിയണോണ്ട്.
ആഹ്
നാളെ ക്ലാസ്ണ്ടാ എന്നാ ക്ലാസ്സ്.
ക്ലാസ്സ് ഉണ്ട് തോന്ന് മറ്റന്നാള് പിന്നെ ലീവാണ്. മുഹറാംഅയോണ്ട്.
ആ ആ ശരി
ഉം ഇനി പക്ഷെ നാളിം കൂടെ പോകണ്ടേന്ന് ആലോചിച്ചിട്ടാ.
ആഹ ഭയങ്കര ഊറ്റാണല്ലോ ക്ലാസ്. പോവാന് നല്ലൊ ഇഷ്ട് തോന്നുന്നു.
ഹേ ഇഷ ഉ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരാഴ്ചക്ക് ലീവാണ്. ആഹ ഇപ്പൊ ഒരാഴ്ചക്ക ആയിട്ട് ലീവാണ് അപം പിന്നെ ഇങ്ങനെ പോണംന്ന് പറയുംപോ. അതും നാളെ ഇഞ്ഞ്ഒറ്റ ദിവസത്തിനായിട്ട് പോകണം.
ആ അതാണ് പഠിപ്പിക്കുന്ന സർമാനും ടീച്ചേഴ്സൊക്കെ. ബോറില്ല ബോറടുപ്പിക്കാതെ ക്ലാസ് എടുക്കണലാണോ. അത് ഉച്ച കഴിഞ്ഞ കുർക്കം വലിച്ചിഉറങ്ങാം പായത്തിന്.
ഇല്ല നല്ല ക്ലാസ്സ് എടുക്ക്ണോര.
ആഹ് ആഹ്
ഉം നമുക്ക് ഫിലിം ഉം ഉണ്ട് ഇനിയിപ്പ ചെയ്യണംന്ന് ഇരു ഇങ്ങിപ്പോ സബ്മിറ്റ് ചെയ്യാനുള്ളത് ഇണ്ട്.
ആഹ്
ചെയ്യണം.
ആ ആഹ്. എന്നോക്കേ എന്നാ. വേറെൊന്നും ഇല്ലല്ലോ? വിളിക്കണ്ട്
ആഹ് ഓക്കേ ഓക്കേ എന്നാ ശരി. വിളിക്കാം
ഓക്കെ ശരി